കേക്കുന്നില്ലേ
കേക്കാം പറഞ്ഞോ എവിടെയാ
ഞാൻ വീട്ടിലിണ്ട് അവിടെ എങ്ങനെ സുഖാണോ
ആ സുഖമായിട്ടിരിക്കുന്ന അവിടെയോ
ആഹ് ഇവിടെ സുഖായിട്ടിരിക്കുന്നു അങ്ങനെ മഴയൊക്കെ ഉണ്ടോ
ആ മഴയ രാവിലെ മഴയാ മഴയാ
ഓ
ആ ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ
ആഹ് പോയി
ആഹ്
ഉ ഇവിടെ ഉ ഒരാളെ ഉള്ളു
ആ
ഇവിടെ ഇന്നലെയും മെനിങ്ങന്നൊക്കെ നല്ല മഴയായിരുന്നു ഇന്ന് ഇച്ചിരി വെയിലുണ്ട്
ആ
ഉ അവിടെ എങ്ങനെ
ഇവിടെങ്ങങ് മൂടി നിൽക്കുവാ കാലാവസ്ഥ മഴ പെയ്യുന്നുണ്ട് ചാരക്കോടിരിക്കുക ആ
ഉ അവിടെ എങ്ങനെ കുട്ടിയൊക്കെ സ്കൂളിൽ പോയാ
ആ പോയി
ആ പിന്നെ എന്താ ഉച്ചക്ക് എന്താ സ്പെഷ്യല്
സ്പെഷ്യൽ മീൻ വറുത്തത്ണ്ട് വേറെ സ്പെഷ്യലായിട്ടില്ല
ആ ആ നിങ്ങളെങ്ങനെയാ മീൻ വർക്കുന്നേന്ന് ഒന്ന് പറയാവോ
ഞങ്ങൾ സാധാ പോല തന്നെ അവിടെയോ സ്പെഷ്യലായിട്ടാണോ ഏലക്കകത്തൊക്കെ വെച്ചാണോ
ആ ചെലപ്പോ പൊള്ളിക്കുമ്പോ അങ്ങനെയൊക്കെ സ്പെഷ്യലള്ളൂ അല്ലാതെ ആ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് പിന്നെ ചെിലപ്പോ കുരുമുളക് ഇട കുട്ടിക്ക് ഏരിപറ്റാത്ത കൊണ്ട് കുരുമുളക് അധികം ഇടാറില്ല പിന്നെ ചിലപ്പോ ചൂരയോ വലിയ മീനൊക്കെ ആണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയ
ഓ ആ ഇവിടെ അങ്ങനെ തന്നെ പിന്നെ ഇലയിൽ ഒന്നും അങ്ങനെ വിളിക്കാറില്ല അത് മറ്റേരു ചൊവയില്ലേ നമ്മുടെ ഈ ആവി തട്ടുമ്പ അത അവിടെ അർപ്പിച്ചല്ല ആഹ അതുകൊണ്ടങ്ങനെ പക്ഷെ പൊതി ഇഷ്ട പൊതിക്കെട്ട് സ്കൂളിലൊക്കെ കൊണ്ട ഇഷ്ട
ആഹ ആ എങ്ങനാ വീട്ടിൽന്ന് കൊണ്ടുപോവാ ഫുഡൊക്കെ
ആ കൊണ്ടുപോകും
ഓ ഓ
ഉ കുട്ടി രണ്ടു പേര്
ഓ ഓ ഓ എത്രല്ലാ പഠിക്കണേ
ഒരാൾ മൂന്നിലോ ഒരാൾ ഒന്നിലോ
ആഹ ആഓ
ഉ അവിടെ അവിടെ എത്രുള്ളാ കുഞ്ഞ
എൽ കെ ജി
ഇവിടെ ഓ
ആഹ ഒരു മൂന്ന് കിലോമീറ്റർണ്ട് ഇവിടെന്ന്
ആ എപ്പ വരെ ഉണ്ട് പാസ്
ഒമ്പത് തൊട്ട് ഇവിടെ എത്തുമ്പോ നാല് മണിയ ആവും മൂന്നര വരെ ഉണ്ട്
ആഹ
ഉം അവിടെ എങ്ങനെയാ ക്ലാസ് ഒക്കെ ഇല്ല ബസ്സില് ഇവിടെ വരെ
ഇവിടെ മൂന്നര വരെയുണ്ട് ല എൽ കെ ജി യു കെ ജിക്കാർക്ക എൽ കെ ജിക്കാരൊക്കെ നേരത്തെ എവിടെ അതാ ചോദിച്ചേ
ഓ ഓ ഇല്ലേ ആ ഇവിടെ എട്ടരക്ക് ബസ് ഒമ്പതിന് തുടങ്ങും മൂന്നര വരെ ണ്ട് നാലുമണിയാവുമ്പോ ഇവിടെ എത്തും നാലാവെ- ഇല്ല ഒരു മൂന്നമ്പതൊക്കെ ആവുമ്പോ എത്തും
ആഹ അല്ല എൽ കെ ജിക്കാർക്ക് രണ്ട് മണി വരെയുള്ളേ മക്കൾ പഠിക്കുന്ന സ്കൂളില് ആ അതാ ഞാൻ ചോദിച്ചത്
ഓ ഓ
ഉം കരച്ചിലായിരുന്നോ സ്കൂളി പോയപ്പോ
ഇല്ല ഇല്ല അവള് കഴിഞ്ഞ വർഷമേ പ്രീ കെ ജിയിൽ പോകുന്നുണ്ടായിരുന്നു അതൊണ്ട് കൊഴപ്പില്ല പ്ലേ പോലെ
അ ആ
പ്ലേ ക്ലാസ്സ് പോലെ പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ അ ആ ടൈമിലൊക്കെ കുറെ കരയുമായിരുന്നു ഉ ഈ പ്ലേ ക്ലാസ്സി- ടൈമിലൊക്കെ ഇപ്പൊ കൊഴപ്പൊന്നുല്ല ഇപ്പ ഇഷ്ടാണ് പോവാൻ
ആഹ് കുഞ്ഞുങ്ങളല്ലേ ഈ രണ്ടു മാസം ഇരുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അതിലും സങ്കടാവ-
ആആ ഇപ്പൊ ഇങ്ങനെ രണ്ട് ഇപ്പ അവർക്ക് ഒരു മൂന്നൂദിവസമേ ആയൊള്ളൂ സ്കൂള് വന്നിട്ടിക്കെ അപ്പം അന്നൊക്കെ ഭങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഇന്നോട്ട് ഇപ്പൊ പറച്ചില് തുടങ്ങി ഇനി എന്നും പോണോ ഇന്നുണ്ടോ അങ്ങനെയുണ്ടോ അങ്ങനെയൊക്കെ ചോയിച്ചു തുടങ്ങി അപ്പൊ ഇനി എന്നും പോവുമ്പോ മടിയാണ് എന്നും പോകുമ്പോ പിന്നെ അവൾക്ക് വീട്ടി നിക്കണം
ആ അങ്ങനെയാണല്ലോ പൊതുവേ ഇപ്പൊ സ്കൂള് തൊറന്ന് ഭയങ്കര കരശിലായി എല്ലാം ഒരു മാസത്തേക്ക് കാണും അത് കഴിയുമ്പം പിന്നെ കൊഴപ്പല്ലായിരിക്കും അല്ലേ അത് കഴിയുമ്പോ പോയി പോയി കൂട്ടാര ഒക്കായിട്ട് ഭയങ്കര കൂട്ടായി കഴിയുമ്പം പിന്നെ പ്രശ്നഇല്ല
ആ ആ
ആ പിന്നെ വേറെ എന്തുണ്ട്
എങ്ങനെ കുട്ടിക്ക് എങ്ങനെ എല്ലാ ഫുഡൊക്കെ കഴിക്കോ അതെ
ഓ വാശിയാ ചോറൊന്നും ങ്ങനെ അദികം കഴിക്കത്തില്ല അത് ക്കെല്ലാം സ്നാക്സ് മതി
എന്ത് സ്നാക്ക കൊടുക്ക ബേക്കറി ആണോ
അത്ക്ക് ബിസ്കറ്റ് മിച്ചർ അങ്ങനത്തെയൊക്കെ ഇഷ്ടാ മിച്ചറൊ ക്കെ ഇഷ്ട
ആ അതൊക്കെ തന്നെയാണോ സ്കൂളി കൊടുക്ക
സ്കൂളിൽ അതും കൊടുത്തു വിടും അല്ലാതി ഇപ്പ ചോറ് കഴിക്കാത്തോണ്ട് ഇച്ചിരി ചോറും കൊടുത്തു വിടും നിങ്ങള് അവിടെകൂട്ടാരോടാമ്മെ കഴിച്ചോളുല്ലോ
ആ ആ
ആ അന്നു ള്ള രീതി കൊടുത്തു വിടും
ഓ ഓ ഇവടെ ഇവരുടെ സ്കൂളില് ഇങ്ങനെ ഈ ബേക്കറി ഒന്നും കൊടുത്തു വിട്ടൂടാ
ആ
ഓ
സ്നാക്കായിട്ട് കൊടുത്ത വിടുന്നതാ അവര്ക് ഇടക്ക്
തമശേ ഇവർക്ക് ബേക്കറി കൊടുത്ത വിടല്ലേ വിട്ടൂടാ
അ ആ
എ പക്ഷെ അതൊരു കണക്കിന് നല്ലതാണ് ല്ലേ അവര് ഹെൽത്തി ഫുഡ് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കൊടുത്തു വിടാവും അപ്പോ അവരത് കഴിച്ചോളല്ലോ സ്കൂ- കൂളിൽ പോകുമ്പോഴെങ്കിലും
ആ പഷേ പറയാൻ പറ്റത്തില്ല ഇവര് കഴിക്കുന്നുണ്ടോന്ന് നമുക്ക് അറിയത്തില്ലല്ലോ
ഇല്ല ഇവിടെ കഴിക്കുന്നില്ലെങ്കി അവര് പറയും ഇന്ന് കൊടുത്തു വിട്ട അത് കഴിച്ചില്ല അപ്പൊ അത് മാറ്റിക്കൊടുത്തു വിടണേന്ന് പറയും.
ആ ആ ആ നോക്കും അല്ലേ നല്ല പോലെ അത് കുഞ്ഞായി കൊണ്ടാ എൽ കെ ജി യു കെ ജി ആയത്കൊണ്ടാ. ആ കുറച്ചുകൂടെ കഴിയുമ്പോ അവർക്കും ശ്രദ്ധിക്കാനേ എത്ര പിള്ളേര് കാണും. പ്പം എല്ലാരേം കൂടെ ആ അങ്ങനെയണ്ട് ഇവരപ്പം പെട്ടെന്ന് കൊണ്ടോയി് കഴിച്ചോ കളഞ്ഞോന്ന് നമു ഫ്രണ്ട്സിനല്ലാം ഷെയർ ചെയ്തല്ലേ കഴിക്കത്തുള്ളൂ.
ഓ ഓ.
ഉം എല്ലാർക്കും കൊടുക്കാനുള്ളതുണ്ട്. കൊടുത്തു വിടും ഇല്ലെങ്കി പിന്നെ ലാസ്റ്റ് അടി യാകും അവടെ കെടന്ന്. ഉ ഓള് ഭയങ്കര വികൃതിയാ.
ആ ഹേ
മോന് അത്ര കുഴപ്പമില്ല.
സത്യം ഇപ്പം ആൺകു കുട്ടികളെക്കായിം പെൺകുട്ടികളാണ് കൂടുതൽ വികൃതിയില്ലേ?
ആ അതെ അതെ പെൺകുട്ടികളാണ് ഭയങ്കര ഇപ്പ ഇതായിട്ട് വരുന്നത് എന്താന്ന്റിയ. ത്തില്ല എല്ലായിടത്തും അങ്ങനെ തോനുന്നല്ലേ?
ഇവിടെ മോളാണുള്ളത്.
ആ നല്ല സം പക്ഷെ നമുക്ക് സമയം പോകന്ന അറിയത്തില്ല പെമ്മ ളടത്തെ സംസാരിച്ച് സംസാരിച്ചിരിക്കു.
എങ്ങനെയ മൂത്തത് മോനാണോ മോളാണോ?
മൂത്തത് മോൻ എളേതാണ് മോള്.
ആഹ ആഹ.
ഉം.
പിന്നെന്താ ജോലിയൊക്കെ കഴിഞ്ഞോ?
ജോലി ഈ ഉച്ചക്ക് വരെ ഉള്ളത് കഴിഞ്ഞു ഇനി ബാക്കി ചെയ്യണം. ഉ വൈഗിട്ടത്തേക്ക്. ഉള്ളത് ചോറൊക്കെ ഇരിക്കും. കൂട്ടാനും കുറച് ഇരിപ്പുണ്ട്.
ആ ഉം
പിന്നെ വേറെ എന്താണ്?
വേറെന്താ പ്രത്യേകിച്ച് വേറെ വേറെ പരിപാടിയൊന്നു ഇല്ലേ. പിന്നെ കുട്ടി വരുമ്പോഴത്തേ ഇനി ഉ കുളിപ്പിക്കല് അങ്ങനത്തെ പരിപാടൊക്കെ അതുവരെ ഇനി ഫ്രീ ആയിരിക്കും.
ആഹല്ല സിനിമയൊന്നും കാണാറില്ലേ?
ആഹ കാണാറുണ്ട് സിനിമയൊക്കെ കാണാറുണ്ട്.
തിയേറ്ററിൽ പോവോ അതോ വീട്ടിലാണോ.
തിയേറ്ററൽ അധികം പോവലില്ല തിയേറ്ററില് അങ്ങനെ വലിയ റിവ്യൂ. ള്ള സിനിമയ്ക്ക അത്രേ പോവലുള്ളൂ അല്ലാതെ അങ്ങനെ പോവലൊന്നുല്ല വീ ട്ടില് ഒക്കെ തന്നെ കാണല് ഈ ഹോട്ട് സ്റ്റാറിൽ വരുമ്പോഴും ആമസോൺ പ്രൈം അങ്ങനെയൊക്കെ വരുമ്പോഴും. കാണാറുള്ള
ആഹ അതല്ലേ.
ഉം അവിടെ എങ്ങനെയാ തിയേറ്ററിൽ പോവോ?
ആഹ ഞങ്ങൾ ഇടക്ക് പോകവും ചില ചില സിനിമക്ക് ആണെൽ നല്ല ഒക്കെ വരുമ്പോഴത്തേക്കും പോകും എല്ലാരും കൂടെ ഇപ്പൊ വാഴാറ്റു കാണാൻ പോയായിരുന്നു.
ആഹ അതിന് പോയരുന്നു നല്ല റിവ്യൂ ഉള്ള ഇതേപോലെ അങ്ങനെ വരുമ്പോ മാത്രം പോകവും.
ആ അതെ നമുക്കല്ലാതെ പോയിപ്പം പൈസ വെറുതെ കളഞ്ഞിട്ട് വരാൻ പറ്റതി
അതാണ്.
ഇപ്പം പഴയ പോലലല്ലോ സിനിമകളൊക്കെ നമുക്ക് ഫാമിലിയായിട്ടുപോയിരുന് കാണാൻ പറ്റ് കാണാൻ പ
വാഴാറ്റു കണ്ടിട്ട് എങ്ങനെണ്ട് പയ്ങ്കര ആ റിവ്യൂ ഉള്ള പോലെ തോന്നിയാര് ന്ന
എപക്ഷെ എനിക്ക് തോന്നുന്നു അതിനാകതോ ഉള്ള ആ അവര് ഏതോ യൂട്യൂബ് ചാനലോള്ളോരല്ലേ
ആ ഇൻസ്റ്റഗ്രാമിലൊക്കെ വലിയ ഇത് റീൽസിലൊക്കെ പയ്ങ്കര ഇതള്ളത
അങ്ങനെങ്ങെനിക്കും തോന്നിയില്ല ഫീലേയ്തില്ല പിന്നെ നമുക്കൊരു സങ്കടംഒരു സ ഹോദരങ്ങളൊക്കെ ഉള്ളതു കൊണ്ടു അവരെ മി മിസ്സ്‌ ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു സങ്കടം വരും അല്ലാണ്ട് ഇപ്പം ഇപ്പഴത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുവായിരിക്കും എന്നുവെച്ച സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്നതേ അങ്ങനെ ഇഷ്ടപ്പെടും പിന്നെ കണ്ടൊണ്ടിരിക്കാം
എനി എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയതെ ഇത്രയും റിവ്യൂ കണ്ടിട്ട് ഇനി അത്രയും പ്രതീക്ഷിച്ച് പോയതു കൊണ്ടാണെന്നറിയില്ലേ എനിക്ക് വല്യരുതായിട്ടൊന്നും തോന്നിയില്ല പയ്ങ്കര ഒരു സംഭവായിട്ട് തോന്നിയില്ല
ആ നി എയ്കും അങ്ങനെ തോന്നിയില്ല വലിയ സമയം എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല ക്ഷെങ്കില് നമുക്ക് ബോ റടിക്കി പ്പ വീട്ടുകാറൊപ്പം പോയിര് ന്ന് കണ്ട ഒരു വൃത്തി യേട് അങ്ങനൊന്നും ഇല്ലല്ലോ
ആ അങ്ങനെല്ല ആ അങ്ങനെയില്ല പിന്നെ നമുക്ക് കണ്ടോൊണ്ടിരി ചിരിക്ക എൻജോയ് ചെയ്യ
ആ അതെ ലാസ്റ്റൊക്കെ ആവുമ്പോ നമുക്ക് സങ്കടം വരും അങ്ങനെ ഒരു നല്ലൊരു ആ നല്ല ഒരു ഇതായിട്ട് കണ്ടോണ്ടിരിക്കാ കൊള്ളാം അതുകൊണ്ടന്നെ പോയത് ഞാൻ കൊറെ പേരോട് ചോദിച്ചപ്പോൾ അവരെല്ലാം അങ്ങനാ പറഞ്ഞത് നല്ല സിനിമയ നല്ലയാ എന്നാ പറഞ്ഞതുകൊണ്ടാ പോയത് പശ് ക്ഷെ അത്ര എനിക്കങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല
ഉം ഞാനും അങ്ങ അമ്മളും അങ്ങനെന്ന പോയത് അ അപ്പൊ പറച്ചിലിന്റെ അത്രയും വന്നില്ല എന്നാലും കൊള്ളാം
ആ എന്നാലും കൊള്ളാം ശരിയാ ദേ എനിക്കൊരു കോള് വരുന്നു ഞാൻ വിളിക്കാവേ
ഓക്കെ